കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെണ്ട് വിശേഷോക്കെ
ഫോണെന്താക്ക് സുഖം
ആഹ്
എന്താ ഈയ് എവിടെ എന്താ പണിയൊക്കെ
ന്തൊ
ഹലോ കേൾക്കണില്ലേ
ഹലോ ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹ് എന്താ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞോ
ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ചായക്കുള്ളെ പണി നോക്കണം ഫുഡ് ഇപ്പൊ കഴിച്ചതേ ഒള്ളൂ എന്ന് വെച്ച് മക്കളൊക്കെ വീട്ടിലിരിക്കണോണ്ടേ
ആഹ് ഒക്കെ സ്കൂള് ഇല്ലാത്തോണ്ട് എല്ലാരും വീട്ടിലല്ലേ
ആഹ് അന്നെരം ഇങ്ങനെ ആടി തൂങ്ങി ഏക്കലൊക്കെ താമസിച്ചാ
ആഹ് ആഹ് ആഹ് ഒക്കെ പറഞ മാതിരി കുട്ടികൾണ്ടാവുമ്പോ ഒക്കെ വൈകും
അതെ അതെ ഇനി സ്കൂള് തുറക്കണം ഒന്ന് ഓർഡർ ആവണെങ്കില് മഴ ഒണ്ട് ഇപ്പഴേ ഇരുണ്ടു നിക്കണു എടക്ക് വെയില് വരും
ആഹ് ആഹ് അത് തന്നെയാണ് ഇപ്പൊ കാലാവസ്ഥ പറഞ്ഞ മാതിരി ഇവിടിം ഇങ്ങനെ തന്നെയാണ് എടക്ക് മഴാന്ന് പെയ്യും അയിന്റെ എടീലൊന്ന് വെയിലറക്കും ബാക്കി എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് പറഞ്ഞാതിരി ഇപ്പോ
എന്നാർ വരൂലേചൂ
ആഹ് അതാണതെ പക്ഷെ ചൂടെന്നാ പോയിട്ടുല്ല മഴ പെയ്യും ആഹ് കേൾക്കാൻ പ റ്റുന്നുണ്ട് റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ
ആ എനിക്കിവിടെ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഈ വൈഫൈടെ അടുത്ത് തന്നെ ആയിരു കൊഴപ്പ് ര്ന്ന് ചിലപ്പോ ഈ ഇരുണ്ട് നിക്കണേന്റെ ആ ഇതാരിക്കും
ആഹ് ആഹ് അതുണ്ടാവും അതിന്റെ പ്രശ്നങ്ങൾണ്ടാവും പറഞ്ഞമാതിരി എന്താ അങ്ങട്ട്
ഇതിനും മുമ്പ് നിന്ന് തിരിയാൻള്ള്ളത് ചൂടായിരുന്നു അല്ലേ
ആഹ് നല്ല ചൂടുണ്ടായിരുന്നു ഇകുറി പക്ഷെ എന്നാലും മഴ പെയ്തിട്ടും മഴ ഇത് ഇങ്ങോട്ട് ഒന്നും റെഡി ആയിട്ടില്ല അരെ ചൂട്
ആഹ് റെഡി ആയിട്ടില്ല ആഹ് അത് ശരിയ ശരിയ അ ന മഴക്കാലത്തെ ആ ഒരു തണു ഒന്നുമില്ല എന്നാലും ഒരു പാതി രാത്രി ആവുമ്പോതീനും ഉം ചൂ പാതി രാത്രി ആകുമ്പോഴേയ്ക്കും ആവി എടുക്കാൻ തൊടങ്ങും ആഹ് അത് തന്നെ.
കൊറച്ചു നേരം വെയിലരച്ചോളൂ അതിന്റെ പ്രാവിശ്യം മയ തന്നെ പെയ്യും പക്ഷെ ആ വെയിലറക്കിക്കുന്ന ടൈം കൊണ്ട് തന്നെ ഭയങ്കര- ചൂടുവാണ്
ഭയങ്കര ചൂടാതെ ഇന്ന് ചൂടാവാതെ ഭയങ്കര- ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ
അതാണേ
എല്ലാം വെയ്ക്കൽ ആഹ് എല്ലാം വെക്കല് അത് തന്നെ തണുപ്പങ്ങൊട് നിക്കണില്ല ഒന്നുമല്ല തണൽ ചൂട് അങ്ങോട് ഡയറക്ട് ഇങ്ങോട്ട് അടിക്കുംല്ലേ
അതാണേ ഡയറക്ട് ആയിട്ട് വരില്ലേ
ആഹ് ഇത് വരുന്ന വരുന്നു വർഷങ്ങളിൽ ഇത് തന്നെ ഇതിന്റപ്പുറ ആയിരിക്കും ചൂടെന്ന് പറഞ്ഞേക്കാലോ
ഞാൻ പറഞ്ഞു മഴതി പ്യാ പറല മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെട്ടി മുറിച്ച് ഇതാക്കി അല്ലേ അതിന്റേതായിട്ടല്ല ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും പറയും
തീർച്ചയായിട്ടും ഒണ്ടാവുമല്ലോ നമ്മുടെ മണ്ണെടുക്കല് എല്ലാ ഓരോരോ- പ്രശ്നങ്ങള് ഭൂമിക്ക് ബലം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുവല്ലേ അന്നേരം പിന്നെ മഴ പെയ്യുമ്പോഴത്തേഴേക്കും ഇനി- ഇപ്പൊ ഇനി അടുത്ത മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഉരുളു പൊട്ടലായി അത് ഇങ്ങനെ ഒരു കൊറേ മരണം
അങ്ങനെ തന്നെയ ഉണ്ടാവുക പ്രളയം കഴിഞ്ഞൂരൊക്കെ കൊറേ പ്രളയവും- കൊറേ ജനങ്ങള് അങ്ങനെ കൊണ്ടുപോയി വയനാട് ദുരന്തം.
എല്ലാം വർഷം അങ്ങനെയല്ലേ ഒരു ഒരു കൊറേ മഴ പെയ്ത ശേഷം ഒരു വ്യക്തി- നല്ലൊരു ആഹ് പിന്നെ ദുരന്തം
അതന്നെ ഇപ്പൊ ഞാൻ പറയും എല്ലാ കുറിക്കാട്ടിലും ഇക്കുറി വെയിലും നല്ലോണം- ഇണ്ട് ഇഞ്ഞി ഇപ്പൊ മയത്തു എന്ത് ദുരിതവാണോ വരാൻ പോണേ കേറി
സത്യം ആ വെയില് തെളിഞ്ഞ പോലെ തന്നെ ശക്തമായ മഴയായിരിക്കും ആ മഴ - മഴത്തുള്ളീന്ന് പറഞ്ഞാ പണ്ടൊക്കെ പണ്ടൊക്കെന്ന് പറയുമ്പോഴത്തേക്കിനും ഈ- മഴ ഇങ്ങനെ തോരാതെ രണ്ടും മൂന്നും ദിവസമൊക്കെ നിൽക്കൂലായിരുന്നോ
ആഹ്
ഇപ്പഴൊക്കെ അങ്ങനെ നിന്ന് കഴിഞ്ഞിണ്ടൊങ്കിൽ പ്രളയത്തിൽ അല്ലെ
ആഹ് അപ്പൊതിന് ഭൂമി ഉരുൾ പൊട്ടി ഇതായി വരികയാണേ പണ്ടത്തെ കാലല്ലല്ലോ പക്ഷെ ഇതൊ ഒക്കെ മണ്ണെടുക്കലും മരങ്ങള് മുറിക്കലും അവിടെക്കെ വീടുകള് വരികല്ലേ. കെട്ടിടങ്ങൾ പൊന്തുവാണ് അല്ലാതെ മയക്കും ഇതിനൊന്നും ഇതില്ലല്ലോ.
പണ്ട്
ഫുള്ള് വീട് കെട്ടിടങ്ങള് കടകള് വീ
ടെ ജോ
വെള്ളം താഴത്തേക്ക് എറങ്ങാനുള്ള ഒരുരിതില്ലല്ലോ മഴ പെയ്യുമ്പോഴത്തേക്കും എല്ലാ വെള്ളം എല്ലാം - എല്ല ഒഴുകി ഓടയില്ല വല്ലാത്ത അവസ്ഥയല്ലേ വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലം ഇല്ലല്ലോ.
പോകാലൊ അത് തന്നെയാണ് പോകാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒന്നും ഇല്ല ഒക്കെ റോഡ് വീതികൂട്ടി - അയ്ന്റെതായിട്ടുള്ള റോഡിന് വികസനം വരാണ് അതുപോലെ തന്നെയാണ് ഭൂമി ഭൂമി ഭൂമില് വീടുകള് കെട്ടിടങ്ങള് ഉയരുകയാണ് അപ്പൊ അയ്നനുസരിചുള്ള ഇതൊക്കെ ഉണ്ടാവും പറയാനേ പ്രളയം അല്ലാത്തതും ഒക്കെ പറഞ്ഞു വരിയാണത് ഇപ്പൊ ഞാൻ പറയാ എ ഉം ഞാൻ പറയാ ഞമ്മളൊക്കെ ഇപ്പ ഇത്രായിന്ന് കൂട്ട പക്ഷെ നമ്മളെ മക്കളൊക്കെയാണ് അറ
മക്കളടെ കാലമെക്കൊവുമ്പോ എന്താവോ താമ്പുരാനറിയാം
ആഹ് ഒക്കെ പറഞ്ഞാതിരി ഇപ്പ ഇപ്പത്തൊ സാഹചര്യം നോക്കുമ്പോ നമ്മളക്കെപ്പൊ തന്നെ അനുഭവിച്ച ഇപ്പ ഇങ്ങനെ നമ്മള് വയസ് നോക്കുമ്പോൾ കുറൊച്ച ക്കായിന്ന് കൂട്ടാം നമ്മള് ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പ എന്താണ് ഇപ്പതിൽ കുടുങ്ങണ നമ്മള കുഞ്ഞുങ്ങള ആയിരിക്കും
ഓർക്കുമ്പോ പേടിയണ് മുമ്പോട്ടുള്ള ജീവിതം അത് ഇതന്നെ കഞ്ചാവ് എന്തെല്ലാം അവസ്ഥ ലോകത്ത് നടക്കണ നമ്മള് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഓരോ ഓരോ കാര്യങ്ങളാ കേക്കണല്ലേ ലെസ് ബീൻസ് എന്തെല്ലാം അല്ലേ
ആഹ് ഇപ്പക്ക അങ്ങനെ തന്നെയാണേ ഇപ്പോഴത്തെ മക്കളും അങ്ങനെ തന്നെയാണല്ലോ നമ്മള് കഴിഞ്ഞ കാലഘട്ടല്ലല്ലോ ഇപ്പൊ വരുന്നത് മക്കളെ സാഹചര്യം അതിലൂടെയാണ് കടന്നു പോകണത്
എന്ന് വെച്ചാ കാലം ലോകം പുരോഗമിച്ചതിന്റെ അനുസരിച്ച് സോഷ്യൽ മീഡിയ